ആഹ് ഹലോ ആഹ് എന്തൊക്കെയണ്ട്
ക്കെ സുഖം
ഉ ചായ ണ്ടാക്കാണ്
ഏ തന്നെ
ഇന്ന് വെള്ളപ്പും മീൻകറിയും പിന്നെ നണ്ട് കൂട്ടാനും ഉണ്ട് ഉം ഞണ്ട് കടായാക്കി വക്കാചേരിച്ച
ആഹ് ഉള്ളി ത്ത ഉള്ളി തക്കാളൊകെട്ടാണ്ട്
ആഹ് എത്താ അവിടെ
ഇവിടെ ഓട്ടടയും മീകറിയും
ഏഹ് രണ്ടോട്ത്തും മീൻ കറിയണല്ലോ
ആഹ് ഭത്തല് തേങ്ങരച്ചചെ
ആഹ് ഇണ്ടാ എന്താ ഒക്കെ ആയോ
ആഹ് ഒക്കെയായി ചോറും കറി ഒക്കായി
ഏഹ് നേരത്തെ ആയിരുന്നു
ആഹ്‌ മ്മള് പോകുമ്പോ കൊണ്ട് പോവാല്ലേ അപ്പൊ പിന്നെ വായി അത് മീന് പൊരിച്ചി ആഹ് ഒരിത്തൻ ചായ കുടിച്ചിണ്ട്
ആഹ് എന്താ മീന്
മീന് മത്തി
ആഹ് ഉച്ചേക്കാ വേറേ എന്താണ്ടാക്കിയേ
കറി കുമ്പങ്ങ തേങ്ങരച് പുളി ഇട്ട്‌ വക്കൂല്ലേ
ആഹ് ആഹ് ആഹ് മോരും കറി ആക്കി വെച്ചണ്ടാവും നാളൊയി്മക്കം നോക്കില്ല ചായയും കടി ആക്കിട്ടുള്ളൂ ഇനി ചോറിന്ന് വെള്ളം വെക്കണം രണ്ടായിട്ടേ അത്
ഇപ്പൊ പിന്നെ രാവിലക്കര രാത്രിയായി
ആഹ്
അപ്പൊ പിന്നെ അയിമ്മക്ക് നോക്കീല അപ്പൊ പിന്നെ ആ സാനത്ത് അതുകൊണ്ടായി.
അത് ശരി
ഞാൻ ഇട്ടിലി കുറച്ച് കുച്ചാണ്ട്.
ആഹ് ഏതെലും അപ്പം സാധാനം കുട്ടിള്ണീറ്റോ?
ഇല്ല രണ്ടാളും ഉറങ്ങാ.
ആഹ് അത് ശരി
ഒരാൾ ഇനല്ലെ രാവിലെ തീ തീരെ ഉറങ്ങില്ലേ അപ്പോ ഉറങ്ങിന്.
എന്തേ.
ഇങ്ങത്തെ നണ്ട് ഇതാക്കി വെച്ചോ
ഇല്ല ഇട മുണ്ടേക്ക് രെറ്റ എയിന്റെടി ഇടെല് അന്റെ കോള് വന്ന്പ്പംഇങ്ങനെ
ആഹ് അ എങ്ങിനെ വെച്ച്.
ഇഞ്ചി വെളുത്തുള്ളി പച്ച മുളക് ക്ക ചതച്ങ്ങണ്ട് വെളിച്ചെണ്ണ ഇറങ്ങി കറിവേപ്പില ഇട്ട് അതുംഇട്ട്. സവോള അരിഞ്ഞിട്ട് അതിക്ട്ട് തക്കാളി കുറവ് എയിന്. ഒരു തക്കാളിയേയുള്ളൂ ആ തക്കാളിയിട്ട് ബിരിയാണി മസാല എണ് ന ബിരിയാണിയാവും.
ആഹ്
അങ്ങനെ വിചാരിച്ച് പിന്നെന്താ അടിച്ചോരി തൊടക്കല് ഒന്നും കഴിഞ്ഞുണ്ടാവില്ലെ
ഏഹ് എന്നാ അത്ണ്ട് അടിച്ചാരി തുടക്കാൻണ്ട്.
ആഹ് അല്ലാത്തൊക്കെ കഴിഞ്ഞല്ലോ ഞാ അങ്ങനെ ആക്കത്തില്.
ആഹ്
ഉസ്താദ് ഉണ്ട്ലല്ലേ
എന്താ ഉച്ചക്ക് ഇണ്ടാക്ക്ണ്.
ഉച്ചക്ക് പ്പ എന്ത ചമ്പ ഒണ്ടാക്ക പാണ്ടന്ന് വെച്ച് മീനി
ആഹ്
അപ്പൊ പിന്നെ അത് പൊരി
ആനത്ത
വറ്റിച്ചേ എന്തേലൊക്കെ എന്തേലൊക്കെ കാട്ടാംന്ന് വിചാരിച്ച്.
ഏഹ്
അങ്ങെ കറിയവാ ഇ പൊരിച്ചാത്ത കറിക്ക്ണ്.
കരമൂസ താളിച്ചില്ല ചെയ്യ. ഇവിടെ ഇണ്ട്. അതിന് കർമ്മോസ എടുത്തിട്ട് ഇല്ല ഒന്ന് നോക്കി വെക്കണം. ഉപ്പിട്ടിലല്ലേ
മഴയതീനോ ഇന്നല്ലേ?
ഏഹ് ഇന്നലെ മഴയും പെയ്തിടില. ഇന്നലെ എവിടേയോ മഴ പെയ്തിണ്ടാവും. ഇന്നലെ ഇന്ന് നേരം വെള്ക്കാൻ നേരത്ത് തണുപ്പ് കാറ്റൊക്കെ ഇങ്ങനെയുണ്ട്. എന്നാലും ഫാനിട്ടൊക്കെ കടക്കണം. അത്രയ്ക്ക് ചൂട് കുറഞ്ഞിട്ടുന്നുമില്ല.
ആഹ് വേറെവിടെ മഴപെയ്തീറ്റ്ണ്ടാവും.
ഉം ഇന്ന് ഇണ്ട് മൂടിക്കെട്ടിലായിട്ട് ഇങ്ങനെ
ആഹ്
ഉം പിന്നെത്ത
ഇമ് ഇമ്മച്ചി ഇന്നെ ചോറ്റ്ക്ക് എല്ലുർത്താണ്ട് വെക്കല്ലേ ഉരുളക്കെങ് അങ്ങനെ അതെങ്ങനെക്കല്
അതൊക്കെ ഉള്ളീം തക്കാളീം പച്ചമൊളകും കെഴങ്ങും ഒക്കെപ്പാടെ ഇട്ട് വെളിച്ചെണ്ണേ നെയ്യ് ഏതായാലും മതി അയ്ല്ട്ട് വാട്ടിട്ട് ആയിതിന്റെ അതേപോലെന്നെ അളവിനെരട്ടി വെള്ളം പാരാ
ആഹ് അയ്ല് ഏതാ അരി എട്ക്ക
ഏത് വേ റേഷാപ്പ് ത്താവുമ്പോ പിന്നെ കൊർച്ച് മതി
ആഹ്
അല്ലെ പച്ചരി കിട്ടും വെക്കാൻ നെയ്ച്ചോറാക്കി വെക്ക്ണ മാതിരി മറ്റേ കുഷ്ക്കാ ക്ക്യാണ്ട് വെക്ക്ണമാതിരി
ആഹ് അങ്ങനെ
അങ്ങനെ വെക്കാം ഉം തൻ നേരം വെൾ ട്ടായ് ആഹ് അങ്ങനെ ഇത്ട്ട മതി നേരം വെള്ക്കുമ്പോ ഇട്ടതല്ലേ എന്താ കടി കടി ചോയ്ച്ചട്ക്ക്ണ് ഉച്ചക്കത്തേന് അത്ര ഞ്ഞെര്ക്കല്ലല്ലോ
ആഹ് ഉച്ചക്ക് എത്തെ ചോർ ചോറാണ്ടാവും പിന്നെ കറി എത്തെങ്കിലും മീൻ പൊരി ച്ചു ആയ അതായി
അതായി
വെണ്ടക്കണ്ട് ഉപ്പേരി വെക്കാൻ വിചാരിച്ചിന് കൊറേസായിണ് കൊണ്ടന്ന് വെച്ച്ട്ട് ഇഞ്ഞി വെക്കാഞ്ഞാ കേടെന്നോവും
ആഹ്
ഇത് എങ്ങനെക്ക്ണ് ഇന്നാള് വെച്ചമാതിരി സവാളട്ടാ വെക്ക്ണേ
എങ്ങനെ നോക്കട്ടെ എണ്ണീട്ട് തക്കാളി ആ ഉള്ളി മതിയല്ലൊലെ
ആഹ്
നോക്കട്ടെ അയ്ന് ഓലെ ഇപ്പാരൊക്കെ കൂട്ടീനോ അറിലാ
ആഹ്
അവടെത്തും ലെ
അന്റെ ഇപ്പച്ചിന്ന് പോയിണോ
ഇല്ല
ആഹ്
ഇന്ന് പോയില്ലാ ഇന്ന് എന്തൊക്ക്യോ പരിപാടികളും ഇതൊക്കെണ്ട് പർഞ് കാന്റീ
ആഹ് അപ്പൊന്ന് പോയീല്ല
അപ്പൊ ന്ന് പോയീല്ല
ആഹ് ആഹ് സുഹൃത്ത്ക്കള് രാവിലെന്നെ പോവെ
ഉം ആ ഒരീസം ഒന്നും രണ്ടും വട്ടൊന്നും അല്ല പോവ
അത് ചൂടായിട്ടേക്കാരം
ഉം എല്ലാരും എപ്പോഴും ചായ കുടിച്ചാൻ പോവാ ഉച്ചയ്ക്ക് ചോറ്ന്നാ പോവാ വൈകുന്നേരം ഞാൻ കാലിചായ ച്ചാ പോവാ പറഞ്ഞിലേ
ആഹ് അന്ന് അവിടെ മാ ആ തോട്ടിന്റെ ട്ത്ത് മാങ്ങാ ഇണ്ടോ
സാധാ ഇണ്ടാവ്ണേ മാവ്മലൊന്നുല്ല വേറൊരു മാവുണ്ട് അയ്മല് ഇണ്ട് അയ്മന്ന് ഇപ്പച്ചിങ്ങനെ കൊണ്ടരും അഅ് ഞങ്ങള് തിന്നും ചെയ്യും അഅ്ന്നെ പീങ്ങാനും കഴിഞ്ഞ കൊല്ലം പീങ്ങ്യ മാതിരി ആക്കാന് ഒന്നും ഇല്ല
പാടത്ത് ഇല്ലെന്യാെ ഒര് മാവ് തോനെ ഇണ്ടാവല്ണ്ട്
ആഹ് അയ്മല് ഇണ്ടോന്ന് എൻ ക്കറിയിലട്ടൊ നോക്കിയില്ല പോയൊ ക്കിയില്ല
ആഹ് ഓ കൊറേ കൊണ്ടെരെണ്ട്
ഉം പോയൊക്കെട്ടെ ഞാൻ പറഞ്ഞ് ലെ ഈ പന്ന്യാളും കുറക്കമാരും ഒക്കെ നല്ലോം ഇണ്ടാവുമ്പോളേ പേടിയാ ഒറ്റക്ക് പറഞ്ഞേക്കാന് ഇപ്പൊ പാമ്പളെ ശല്യല്ലേ
ആഹ് ഓര് തണുപ്പ് കിട്ട്ണോട്ത്ത്ക്ക് ഇങ്ങനെ വന്നാ ണ്ടേ
ആഹ് അപ്പം പിന്നെ പേടിയാ അങ്ങനെ മാങ്ങക്കെ കിട്ടി ല്ലെങ്കിലും വേണ്ട അഥവാ ചവ് ട്ട്‌ല് പെട്ടാ അവിടൊക്കെ കാട് എക്കാരം
ആഹ്
ഞനൊന്നും ഉണ്ടാവില്ല മാങ്ങക്ക് ഉണ്ടാവകുമ്പോൾ പോയ ഉണ്ടാവുന്ന അല്ലാത്ത ത ഒന്നും ഇല്ലാണ്ട് ഉം ഉം
പിന്നെ പണ്ടത്തെമാതിരി ആ പാടത്ത് വരുമ്പോന്നും ഇട്ടില്ലല്ലോ ഇപ്പൊ
അതിനപ്പോ വരുമ്പ് വേണ്ട ഇപ്പൊ നാളെ ഞങ്ങള് അവിടെ പൂരണ്ടായി നി അന്നാണ്ട് പോയി നോക്കിയാപ്പളാ ഒന്നാകെ തൊറന്നല്ല പുല്ലാ വരമ്പ് ഇപ്പോ ഔടില്ല ഒന്നാകെ നടത്താ
ആ പാട്ത്ത് കൂടെ അങ്ങനെ ചൗട്ടി നടക്കേണ്ടി വരും
ഉം വള്ളും ഇല്ല
ആഹ് അപ്പൊ പിന്നെ സുഖ
സുഖാ
അപ്പൊ നമ്മക്ക് വൈകുന്നേരം മണ്ടി കളിച്ചാ പോരല്ലേന്ന് ഒക്കെ പിന്നെ അയ്മന്ന് വിട്ട് പോയതാ
ആഹ്
എക്സസൈസ് ആയിം ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞാണ്ടേ
ആഹ്
ഇന്നലെ താഴെപെരക്കാര് ഒന്നാകെ പോയിന്ന് തോന്ന്ണ്ട് പോലെ വാക്കിള്ളോല് എല്ലാവരും പാട വന്ന് ക്കാണ്ട്
ആഹ് പൂരത്തിന് എത്തൊക്കെ ഉണ്ടായി നി ആടെ
പൂരത്തിന് എല്ലാ സാധനം ഉണ്ട് അവ്ടെ നമ്മള് പിന്നെ തങ്ങമ്മാരെ എട്ത്ത്ക്ക് പോണ മാതിരി യാ ആ മാമന്റെ അടുത്ത്
മം ബാളീം മാലിം പായസോം ഐസ്ക്രീമും എല്ലാതുണ്ട് ഉം
ഹ്
എല്ലാ സെയ്സുണ്ട് അവിടെ ഇല്ലാത്തെത്തുല്ല രണ്ടീസ് അങ്ങതെ പരിപാടി അയ്നി വെയ്ന്നാരം തലേന്ന് വെയ്ന്നാരം മുതല് പിറ്റേന്ന് രാത്രിവെരെ പർഞ്ഞാതിരി.
ആഹ് ഒപ്പനിം ഇതൊക്കെ ഇണ്ടായ്നോ അല ഡേൻസ് കൈകൊട്ടിക്കളിയൊക്കെ?
കൈക്കൊട്ടി ഇണ്ടായ്നി ഡേൻസ് ഇണ്ടായ്നോ ഞമ്മളണ് അന്നൊരീസം പേയതാ അന്ന് ഓൽക്ക് ഭക്ഷണം കൊക്ക്ണ ടൈമിലാ ഞങ്ങളൊക്കെ പോയീനെ.
ആഹ്
ചെറിയെ മോനില്ല. ഔടെ പിന്നെ അറവിന് കൊറെ ആടും കോയിം ഒക്കപറഞ്ഞാതിരി എല്ലാം സംഗദീ ഇണ്ട്.
ഹ് ഹ
അപ്പം പിന്നെ അയ്മക്ക് നോക്കിയില്ല അപ്പ ഇന്റെ ചെമ്മീൻ ഇതായിട്ടോ ഞെണ്ടിന്റെ ആയികൊണ്ട്ക്കാ. ഇവടെ അട്തെത്തി പിന്നെത്താ?
മല്ലിച്ചെപ്പ്ഇട്ടോ?
ഇല്ല മല്ലിചെപ്പ് ഇട്ടില്ല ഇടണം.
എത്താപ്പയ്യ്ക്ക് സോക്സൊക്കെ പാടെ ഇടല് ഇണ്ടോ?
ഉം പു ഇതൾക്കിയാ. അയ്ന്ന് മല്ലി ചെപ്പ് എട്ത്താ
സോ തക്കാളി സോസൊക്കെ പാർന്ന്ണോ?
ആഹ് തക്കളി സോസും പാർന് അഹ് എട്ത്താ തക്കാളി സോസൊക്കെ വാ ഇജ്ജ് പറഞ്ഞപ്പളാ ഓർമ വന്നത് കൊറേശെ പാര കൊറേശെ പാരവിജാരിച്ച്. എങ്ങനെ ഇണ്ടാവോ അറീല. പാർന്നോക്കിയാല് മല്ലിചെപ്പു എട്ത്തോ ഉം എന്നാ ശരി.
പത്ത് മിനിറ്റ് ആയോ